ഹലോ ആഹ് കേൾക്ക്ണ്ട്
ആഹ് നെറ്റ് സ്ലോയാർന്നൊന്നൂ അതാട്ടാ ഞാൻ
ആഹ്
ഊണോക്ക കഴിഞ്ഞാ
ആഹ് ഊണ് കഴിഞ്ഞ് ഉം
എന്താർന്ന് ചോറിന് എന്താർന്ന് കഴിഞ്ഞ് കഴിഞ്ഞ് ബീഫ ആഹ് ഇവിടേം ബീഫർന്ന്
ആഹ് ഇന്ന് വെള്ളിയാഴ്ചയല്ലേ അപ്പൊ ബീഫ് വാങ്ങി കുമ്പഴങ്ങ കറിയും ബീഫ് വരത്തിയതും പപ്പടം പയറുപ്പേരി ഒക്കെ വെച്ചു
ആഹ് വൈകിട്ടേത്തേക്കെന്താ
വൈകിട്ട് ചോറുണ്ട് പിന്നെ കുട്ടികള് വരുമ്പോക്ക്‌ എന്തെലും ഉണ്ടാക്കണം ദോശിണ്ട്
ആഹ് ആഹ് ആഹ് ആഹ്
ഉം മഴണ്ടപ്പ ഇല്ല ഇന്ന് മഴ ഇല്ല ഇന്ന് ഇപ്പോ മഴ പെയ്തിന്നു രാവിലെ നല്ല മഴയരുന്നു ഇപ്പൊ ഒന്ന് ചാറി ഇപ്പൊ ചെറതായ് വെയിൽ വേയ്ക്ക്‌ണു
ആഹ് എവിടേം അതെ ഇപ്പ മഴല്ല
ആഹ് ഇപ്പവടിം മഴല്ല പിന്നെന്തെ ക്കെ ഇങ്ങക്ക് ബീഫ് പിന്നെ എന്താ ആഹ് ഇന്നലെ മഴ ഇണ്ടായിട്ടില്ല ഇന്നലെ മഴ ഇണ്ടായിട്ടില്ല ഇവടെ. അവ്ടെ ഇന്നലെ തീരെ മഴണ്ടായിട്ടില്ല.
ആഹ് ഇന്നല ഇന്നൊക്കെ മഴ കൊറവാർന്ന്. ആഹ് അങ്ങനെ മഴ ഇണ്ടായിട്ടില്ല.
ഇല്ലന്ന് പിന്നെ ആഹ് പച്ചക്കറിഒക്കണ്ട്. പച്ചക്കറികളൊക്കെ ഇണ്ട്. പച്ചക്കറി ഒക്കെ ഇണ്ടാക്കും എല്ലാംണ്ട് കൊറേച്ചണ്ട്. തോന്നെല്ലെങ്കിലും നമ്മള അത്യാവശ്യത്തിനൊക്കെ ഉപയോഗിക്കാന് ഉം. ആഹ് തക്കാളി, ചീര അങ്ങനൊള്ളക്കെ.
ആഹ് ചക്കെക്കെണ്ടാ?
ആഹ് ചക്കണ്ട്. ചക്കക
ചക്ക ചക്കെനോണ്ട് എന്തുട്ടെയ്യ്ണ്? എന്താണ്ടാക്ക്ണെ ചക്കയോണ്ടെക്കന്ത
ചക്ക കൂട്ടാൻ ഇണ്ടാക്കും ചക്ക പുഴുങ്ങും. പിന്നെ ചക്കട ഇണ്ടാക്കും ഉം.
ആഹ് ചക്കേട ഇണ്ടാക്ക്ണ ഇനി വേവിച്ചാണ്ട് ഇണ്ടാക്ക്ണ
ആഹ് വേവിച്ചിട്ട്. ആ വേവിച്ചിട്ട് അത് നെയ്യ് ആ മിക്‌സീല്ട്ട് അര്ച്ചിട്ട് നല്ല ഇതാക്ക
ആഹ്.
ഇങ്ങള്ണ്ടാക്കലില്ലേ ആ അതെ അതെ അതെ. ഇങ്ങള്ണ്ടാക്കലില്ലേ?
ഞാൻ ഇണ്ടാക്കല് കൊറവാണ്.
ഉം.
ഇൻക്കങ്ങനെ ചക്കക്കെ കിട്ടുമ്പോ ണ്ടാക്കും.
ഉം.
പിന്നെ ടൂറൊക്കെ പോയാർന്നോ വെക്കേഷനായിട്ട്?
ഇല്ല്യ എവ്ട്ക്കും പോയിട്ടില്ല വെക്കേഷന് വീട്ടിലന്നെന്ന് ചൂടൊക്ക ആയ കാരണം എവ്ട്ക്കും പോയിട്ടില്ല്യ. വീട്ടിലന്നെ ഇരിക്കും ഉം. ഏഹ് എങ്ങനെ ഇണ്ടായിര്ന്നു പെര്ന്ന ആഹ് ണ്ട്
പെര്ന്നാളൊക്ക അടിപൊളിയാര്ന്ന് പെര്ന്നാള് ക്ക അടിപൊളിയാര്ന്ന് എങ്ങും പോയില്ല വീട്ടി പോയിട്ട് വന്ന് എങ്ങും പോയില്ല വേറെങ്ങും പോയില്ല
വെക്കേഷൻല് പോയിന്നോ?
വെക്കേഷനും വീട്ടിലേ പോയൊള്ളൂ ടൂറങ്ങനെ പോയില്ല ചൂടും കാര്യങ്ങളൊക്കായോ
ഒക്കായിട്ട് ഉം ഊണഴിച്ച്ക്ക്ണോ?
ആ ഊണ് കയ്ച്ച്
ഉം വിസ്രമത്തിലാവോല്ലേ?
ആഹ് വിസ്രമത്തിലാണ് അവിട്യാ?
അവിടീം ഇബടേം വിസ്രമത്തിലാണ് ജൂണൊക്കെ കയ്ച്ചിട്ട്
ആഹ് ഇനിമ്പോ മക്കളര്മ്പോഎൺ ച്ചാലിലാല
അതെ മക്കള് വരുമ്പോണീക്കണം.
ആഹ്.
ഓല് നാലര നാലേമുക്കാൽ അഞ്ചുമണിയൊക്കാവും ഒര് കൂട്ടര് സ്കൂൾന്ന് ഉച്ചക്ക് വി ട്ട്ക്കും ഉം സ്കൂൾലെന്ത പരിപാട്യായ കാരണം ഉച്ചക്ക് വുട്ടു.
ആഹ് ആഹ്.
ഒരാളെ. ഹൈസ്കൂള് മറ്റേ ചെറിയ സ്കൂളൊന്നും വിട്ടിട്ടില്ല.
ആഹ്.
ഉം.
അവട നായേടെ ശല്യോക്കെണ്ടാ?
ആഹ് ഇണ്ട്ണ്ട് ഇന്നും കൂട പോയി. റ്റുള്ള ദിന മുറ്റത്ത്ക്കൂടെ നല്ല നായ്ക്കളോട്ണ്ട് ഉം. ഉം ശല്യാണ്ട് നായ്ക്കളെ ഉം.
കൊതുകക്കണ്ടാ വീട്ട്ല്.
കൊതുകോ ഇപ്പ ഈ മഴ പെയ്തിട്ട് കൊതുകൊക്കണ്ട് നല്ല കൊതുശല്യ ഈ വള്ളക്ക കെ ട്ടി നിന്നിട്ടെ നല്ല കൊതുകാണ് ന്നെ കൊതുകള ശല്യണ്ട്. ഉം ങ്ങള് ചെട്യൊക്ക ണ്ടാക്കോ?
ചെടി ആദ്യൊക്കണ്ടാക്കും ഇപ്പ മടിയാണ് ഇപ്പൊന്നുണ്ടാക്ക
പ്പ എല്ലാത്തിനും അമുക്ക് മട്യന്നല്ലേ പ്പൊന്നും ചെയ്യാൻ തോന്നണില്ലല്ലോ നമുക്ക്.
തോന്ന്ണില്ല അവിടെയിണ്ടാ ചെടികളൊക്കയിണ്ടാ?
ഇബടിണ്ട് കൊറേച്ചെ ന്നാലും നല്ലൊന്നുല്ല. ങ്ങള് പർഞ്ഞ പോലെ മടി പിടിച്ചിരിക്കാണ്.
ആഹഹഹ. അത്ന്നെക്കെ ചെയ്യണോന്നുണ്ട് ക്ഷെക്കെ ഇതിനെറങ്ങാൻ ഭയങ്കര മടിയാ.
ഉം നല്ല മട്യന്നെണ് മുറ്റം നെർ ഞ്ഞ് മഴ പെയ്തിട്ട് പുല്ല് പൊന്തിക്ക്ണ് ക്കെ പർക്കാണ്ട്.
പർച്ചൾഞ്ഞാലും പിന്നേം വരും പുല്ല്.
പി പിന്നേം വെര്ന്ണ്ട്. ന്നാ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ന്നും എല്ലാം പറിച്ച് കളഞ്ഞയാ പഴയെതായിക്കണം പ്പയി മഴെപെയ്തപ്പം.
ആഹ്.
ഉം ആഹ് ബടെ തോടും പൊഴയും പാടൊക്കണ്ട്. ഒക്കെ എര്ത്ത്ണ്ട് നല്ല രസ കള്ള വള്ളം കാണാനൊക്കെ ഞങ്ങള്. ഓ വള്ളം കയറു ഇല്ലല്ല വള്ളം കയറൂല.
ആഹ് നല്ല മഴയത്തൊന്നും കേറൂല ലേ.
ഉം നമ്മള് കൊർച്ചുയരത്താണ് അതുകൊണ്ട് താഴത്താണ് പൊഴൊക്കെ.
ആഹ് ആഹ്.
ഞങ്ങളങ്ങട്ട് കാണാ പോവാ നല്ല രസാണ് കാണാം പൊഴങ്ങനെ നറഞ് നിക്കണെ. പാടും തോടും തോട്ടിലൊക്കെ കുട്ട്യള്ങ്ങനെ ചാടും അതൊ ഇങ്ങനെ കണ്ടുക്കു ഉം.
ഉം.
മീൻ പിടുത്തക്കാരൊക്കെണ്ട് അപ്പൊ അഒക്കെ കാണാം മീൻ പിടിക്ക്ണ കാണാ ങ്ങനെ പോവും. വൈകുന്നേര സമയങ്ങളില് അങ്ങനെ പോയി കാണും.
ഏഹ് ഏഹ്.
ഉം.
ഏഹ് ആരിലൊക്കെ പോവോ മീൻ പിടിക്ക്യാൻ.
ആഹ് പോക്ക്ണ്ട് കുട്ട്യളൊക്കെ പോവും.
ആഹ് ആഹ്. കുട്ട്യേള് വെക്കേഷനൊക്കെ പോവും ലേ.
ആഹ്.
ഏഹ്.
വെക്കെഷൻ പോവും.
ആഹ് എല്ലാവാരും വന്ന് മീൻ പിടിക്കിണ അവിടെരിക്കുവല്ലേ.
അതെ അതെ അതെ ഉം മീൻപിട്ത്തക്കാര്ണ്ടാവും നല്ല മീൻപിടുത്തക്കാർ. ണ്ട് വിടെ
അതുവല്ല
ഉ കാണാനും രസല്ലല്ലോ ആലുംങ്ങനെ നിക്കനെ മീനിങ്ങനെ കൊടുന്നടും പലേ
ആഹ് നല്ലരസാല്ലേ കാണാൻ ഇല്ല ഇല്ല അവിടെണ്ടാ?
ഇല്ല ഇല്ല ഇബ്ടെ ആദ്യൊക്കെണ്ടാ ര്ന്നു ഇപ്പൊ ഈ നായ്ക്കളെ ശല്ല്യോ ണ്ട് ഈ കോഴികളൊക്കെ പുടിച്ച്ക്ക്ണു ച്ചൊന്നൂല ആ
ആഹ
ഉം നല്ല കൊ നല്ലം കൊണ്ടോവാണ് അവര്
ആ എല്ലാം കൊണ്ടോവും പിന്നെ വളർത്തിട്ട് കാര്യല്ലല്ലോ
അ ഇല്ല ഇല്ല അതന്നെ
മ് ഇന്ന് വൈകുന്നേരത്തേക്കെന്താ ഉണ്ടാക്കണെ
ന്തേര് ചായക്ക് കടി നെയ്യപ്പൊ അല്ലെ ഉണ്ണിയപ്പൊ ന്തേലൊക്കെ ഉണ്ടാക്കി കൊടുക്കണം കുട്ടികൾ വരുമ്പോത്തേക്ക്
ആഹ് നെയ്യപ്പൊക്കെ വൈകുന്ന വൈകുന്നിട്ട് ണ്ടാക്കുവല്ലേ
ആഹ് ബേക്കറിണ്ടെങ്കി ബേക്കറി കൊടുക്കും അത് കൊറവാണ് കടേൽന്ന് വാങ്ങലില്ലങ്ങനെ ഇങ്ങള് കടേൽന്ന് വാങ്ങല
എടക്കൊക്കെ വാങ്ങിക്കും
ആഹ്
കൂടുതലും വാങ്ങിക്കാണ് ഇണ്ടാക്കല് കൊറവാണ് പിന്ന രാവിൽത്തതൊക്കെ ഇണ്ടെങ്കി കഴിച്ചോളും പിന്ന അവല് അങ്ങനൊള്ള സാധനങ്ങളൊക്കെ ശർക്കരേം നെയ്യൊക്കിട്ട തിന്നും
ആഹ് അത് രസാണ് അവില് കൊഴച്ചെടുത്താല് മ്
ആഹ ആഹ് അങ്ങനൊക്കെ തിന്നും ഇപ്പ രാത്രി ചോറെന്നെയാണാ ചപ്പ
ചപ്പാത്തിണ്ടാക്കുവല്ലേ ചോറുണ്ടെങ്കിൽ ചോറ് കഴിക്കും അല്ലേ പിന്നെ ആ ചോറ് കളയണ്ടേ വിചാരിച്ചിട്ടെ അ ചോറ് ഉണ്ടാവുന്നാ അതന്നെ എടുക്കും ഉ
ആഹ ആഹ
ഉ വേറെന്ന ആഹ് ഉണ്ടാക്കും നി അ സ്സലായിട്ടൊക്കെ ഉണ്ടാക്കുവൊ. ആഹ ബിരിയാണി മന്തി അങ്ങനെ ക്കെ ഉണ്ടാക്കൊ
ആഹ്
ആഹ് ആഹ് എപ്പഴൊന്നും ഉണ്ടാക്കൂ ല്ലല്ലോ ആഴ്ച്ചയിലൊക്കെ ഉണ്ടാക്കാ.
ആഹ ആഹ ഞാൻ ഉണ്ടാക്കാന്നെ ആ ആഹ ഉ ഉ ഉ വേറെന്ത് വിശേഷം
വേറെന്തിങ്ങനെ പോണു കുഴപ്പമൊന്നുല്ല നിങ്ങളവിടെ തോടും പുഴയൊക്കെ ഉണ്ടൊ
ഇവിടെ ഇല്ല അടുത്തൊന്നുല്ല കുറച്ച് നീങ്ങിയൊക്കെണ്ട്.
ഉണ്ടല്ലേ പോക്ക്ണ്ടോ കാണാനൊക്കെ.
കാണാനൊന്നും പറ്റൂന്നുല്ലാ ഞങ്ങടെ മെയിൻ റോഡാണ്.
അതെയാ
റോഡ് സൈഡിൽ തന്നെയാണ് ആഹ് വേർണം കൊറച്ച് ഉള്ളിലോട്ടൊക്കെ പോയാരാണ് തോടും ഇതൊക്കെ കാണാൻ പറ്റു.
കാണാൻ പറ്റൂലേ ഉം നിങ്ങള് മേ റോഡിന്റെ ഒക്കത്തിങ്ങളെ വീട്. അത് ഉള്ളേരിക്ക ഉം. ആഹ് ഞങ്ങക്ക് കൊറച്ച് മെയിൻ റോഡിലല്ല ഞങ്ങൾക്ക് ഉള്ളേക്കാണ് ഞങ്ങള വീട് വേര
ആഹ്. ബസിനൊക്കെ പോവാൻ പോണോ ലേ.
ആഹ് ബസിന് ഒരു അങ്ങട് കൊറച്ച് നടക്കണം എന്നിട്ട് നമക്ക് മെയിൻറോട്ടൊക്കെ എത്തുള്ളൂ ബസ് കയറുന്ന സ്ഥലത്ത്ക്ക്.
ഉം എന്താ അവിടെ ബിരിയാണി മന്തിക്കെ ഉണ്ടാക്ക്വ.
ആഹ് അതൊക്കെ ഉണ്ടാക്കും ബിരിയാണി മന്തി അങ്ങനെ എല്ലാതും ഉണ്ടാക്കും ഞങ്ങൾ.
ഏഹ് ആഹ് ആഹ്.
ഇപ്പളും ആഴ്ച്ചേല് ഇണ്ട് ട്ടോ. സ്കൂളില്ലാത്തും ദിവസം ഉണ്ടാക്കി കൊടുത്താലും ഓല്ക്ക് ഇഷ്ടൊക്കെ തന്നെ നമ്മക്ക്.
ആഹ് അതെ. അതൊക്കെ പിന്നെ നമ്മള് വല്ലപ്പോഴും അല്ലെ ഇണ്ടാക്കളു എന്നും ഉണ്ടാക്കൂലല്ലോ. ഏഹ്. പിന്നെ വേറെന്ത് വിശേഷം ഒക്കെ.
വേറെന്താ ഇങ്ങനെ പോകുണ് കുട്ടികളൊക്കെ സ്കൂളുക്ക് പോയില്ലേ.
ആഹ്.
ഇങ്ങൾ വീട്ടിൽ എന്തെേലും ജോലിയൊക്കെ ചെയ്യോ വർക്ക് ചെയ്യണ്ടോ.
ഇല്ല ഇല്ല.
ഇല്ലലെ.
ചെയ്യണ്ടാ.
ഇല്ല്യ ഇല്ല്യ തുന്നലൊക്കെ അറിയോ?
ഉണ്ട് തുന്നല് അങ്ങനൊന്നും അറിയില്ല. വീട്ടിലെ കീറിയത് ഒക്കെ അടിക്കും.
കീറിയതൊക്കെ അല്ലെ
ക്കിം മല്ലാണ്ട ഒറ്റ അടിക്കാൻ അടിക്കാൻ ഒന്നും അറിയാ ആട തുന്നല് അറിയാവാ.
ആഹ് കൊറച്ചൊക്കെ അടി അറിയാം തുന്നല് കീറിയതൊക്കെ അടിക്കും. പിന്നെ വെട്ടി തന്നാ ചുരിതാറൊക്കെ ഇങ്ങനെ അടി കുട്ടികളെ യൂണിഫോം ഒക്കെ അതൊക്കെ തെരും.
ആഹ് ആഹ് ആഹ്.
ഉം.
ആ അത്യാവശ്യം പഠിച്ചിരുന്ന
അതെ.
തും ഉം നമ്മുടെ അയത്തിനെ കടിച്ചെടുക്കാലേ.
അതെ.
ആഹ്.
ആഹ് അപ്പൊ അങ്ങനെ മതി.
ഞാ.
ഇന്നാ വേറെ എന്താ വേറെ ഒന്നുല്ല എന്നാ ശരി.
വേറെന്നുല്ല എന്ന ശരി ആഹ് ഓക്കെ. എന്തോരം മെസ്സേജ് നേര ആത്തിങ്ങനെ മെസ്സേജ്